ഹലോ.
ആഹ്‌ കേക്കുന്ന്ണ്ടോ?
ആഹ്‌ കേക്കാം കേക്ക്ന്നുണ്ടോ ആഹാ. ചുമ്മാ വെറ്തെ ഇങ്ങനെ ഇരിക്ക്ന്ന് ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ്‌ടൊക്കെ കഴിചിണേ.
ഉം കഴിച്ച് കഴിച്ച്.
ഏഹ് ഡ്യൂട്ടിക്ക് വന്നു.
നൈ ഡ്യൂട്ടി ആണോ?
യെസ്.
ഉം അപ്പം എന്താണ് പരിപാടി ഫ്ലയ്റ്റൊക്കെ ലാൻഡെയ്ണോ? ഇപ്പം യുദ്ധം യുദ്ധൊക്കെ നടക്കുന്നേൻ കൊണ്ട ഫ്ലയ്റ്റൊന്നും ഇല്ലന്നൊക്കെ പറയ്ന്നേണ്ട്.
എല്ലാ ഫ്ലൈറ്റും ഉണ്ട്.
ഏഹ് റേറ്റ് കൂടുതലാണല്ലേ ഫ്ലൈറ്റിന് പ്പം?
ഇപ്പം കൂട്ടീന്ന് തോന്നുന്നു എന്താ എന്ത ഫ്യൂവലിന്റെ വെല കൂടിയില്ലേ
ആഹ് ആഹ് ആഹ് എത്ര ഒരു ലക്ഷം രൂപയൊക്കെ ആവുന്ന് പറയുന്നേട്ടു ഇപ്പം എന്റെന്നെ എന്റെ അപ്പച്ചീടെ മോൻ മോള്ടെ കല്യാണം ഉണ്ട് അപ്പം വേറൊരു അപ്പച്ചീടെ മോന്ക്ക് വരണന്നുണ്ടായിരുന്നു അങ്ങനെ പറയുന്നേട്ടു ഒരു ലക്ഷം രൂപയാവുന്ന് അട്ത്ത മാസം അട്ത്തതിന്റെ അട്ത്ത മാസം ജൂലൈ പത്താം തീയതി അവന്റെ കല്യാണാണ് അപ്പം വരാൻ പറ്റില്ല റേറ്റ് കൊറവായിരുന്നെങ്കി വന്ന് കല്യാണൊക്കെ ജസ്റ്റോന്ന് കൂടീട്ട് പോവാര്ന്ന് എന്ന് പറഞ്ഞ്
ഉം
ഓഹ് ഈ റേറ്റ് ഇത്രേയും കെടക്കുമ്പോ രണ്ട് ലക്ഷം രൂപാണ്ട് വേണോം ഒര്റാശ്യം വന്നിട്ട് പോവാനായിട്ട്
ഓഹ് അത്രേയാവോ
ആഹ് അത്രയാവൂന്ന് പറഞ്ഞ് അത് കൊണ്ട് വരുന്നില്ല എന്ന് എങ്ങനെ
ട്രിവാൻഡ്രത്തോട്ട് വരാനാണോ
ആഹ് അതെ
ട്രിവാൻഡ്രത്ത് റേറ്റ് കൂട്തലാണ് കൊച്ചിയിലൊക്കെ പിന്നിം കൊറവ്ണ്ട്
ആഹ് ആഹ്
ട്രിവാൻഡ്രത്ത് ലാൻഡിങ് അത് ടാക്സെന്തോ കൂട്തലാണ് ഉം
ഇപ്പം വരുന്നില്ലന്നൊക്കെ പറയുമ്പേ ഇനിയിപ്പം അവന്റെ കല്യാണം അവരെ വീട് പണിയൊക്കെ നടക്കുന്നൂന്ന് പറയുന്നു
ഉം പിന്നെ എയർ ഇന്ത്യ കൊറേ സർവീസ് കൊറച്ചൂന്ന് പറയ്ന്ന കേട്ടു
ആഹ് ആഹ് ശരിക്കും ഈ യുദ്ധം യുദ്ധം നടക്കുന്നതിനെ കൊണ്ടാണ് ഈ പ്രശ്നങ്ങള് ഉണ്ടാവുന്നത്
ആഹ് ഇത് അവിട്ന്ന് ഫ്യൂവല് വര്ന്നില്ല ഇവിടെത്തെ ഈ ആവശ്യ മായ ഫ്യൂവല് അവിട്ന്നല്ലെ വന്നോണ്ടിര്ന്നേ
ഓഹ് അങ്ങനെ
അത് വരുന്നില്ല അത് കൊ
ആഹ് മറ്റേ ആഹ് എ എന്തുവല്ലാ പോർമൂസോ ആ ഒരു സ് ആഹ് അവടെ അടച്ചിരിക്കുന്നത് കൊണ്ടാണ് വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എല്ലാരും
ട്രേഡിംഗ് നടക്ക്ന്നത് അത് വഴിയാണ്
ആഹ് ഈ യുദ്ധം നിർത്തി വെച്ചതല്ലായിര്ന്നൊ വീണ്ടും ഇപ്പൊ തൊടങ്ങിയല്ലേ
എടയ്ക്കെടക്കൊക്കെ ഓരോന്ന് ഉണ്ടെന്ന് പറയ്ന്ന കേക്ക്ന്നു ഈ മതിരി ഈ ടിവില് പറയ്ന്നേ നമുക്കും അറിയത്തൊള്ളൂ ഉള്ളതാണൊ കള്ളമാണൊന്നും അറിയത്തില്ല ഗൾഫില്ള്ളോരൊന്നും ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല വല്ല്യ പ്രശ്നൊന്നുല്ല ഉം
ആഹ് പക്ഷേ അവിടെ നിക്കുന്നവരൊക്കെ അങ്ങനെ പറയ്ന്നു വല്ല്യ പ്രശ്നൊന്നുല്ല ഈ വാർത്തേല് പറയ്ന്നൊക്കെ ഫുള്ളും ഉം വിശ്വസിക്കൊന്നും വേണ്ട അത്രയ്ക്കൊന്നും ഇല്ല പക്ഷെ യൊ ഇങ്ങനെ ബോംബ് സ്ഫോടനങ്ങള് ഉണ്ടായിട്ടുണ്ട് ഏ ദുബായ് എയർപോർട്ടിന്റെ ഭാഗ ത്തൊക്കെ നല്ല പ്രശ്നങ്ങള് ഉണ്ടായിരുന്നൂന്ന് പറഞ്ഞ്
ദുബായ് എയർപോർട്ടില് ഇടക്ക് ആദ്യോക്കെ അടി വീണായിര്ന്നു ഡ്രോൺ അങ്ങാണ്ടോ ഇട്ട് അവിടെ പ്രശ്നായയിരുന്നു പിന്നെ അതൊക്കെ മാറി കോളിറ്റി
ആഹ് എല്ലാടോം
ഉം മഴ മാറിയാര്ന്നു അവര് നേതാവിനെ തന്നെ ആദ്യമേ കൊന്നില്ലായ്ര്ന്നോ
ആഹ് അതാണ് ഇത്രയും ഇതായത്
ഉം എത്രയോ സ്കൂൾ എത്രേം കൊ കൊച്ചു പിള്ളേരേം അത് സ്കൂള്ലോട്ട് വിട്ടില്ലായിരുന്നോ
ആഹ് എല്ലാം പ്പോ ഒരു കണക്കിന് നോക്കിയാ ഈഹ് യുദ്ധം വല്ല്യ വിഷയവാണ് ദേ ഒരു പരസ്യം ചെയ്തിട്ടേക്ക്ണ്
ഉം ഭയങ്കര പ്രശ്നമാണ്
ഉം യുദ്ധം ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത്
ഇപ്പ എവ്ടെ യുദ്ധം നടക്ക്ണ് ഇവടെളേ നമ്മള് വരെ അതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പെട്രോളിന്റെ വെല കൂടാൻ പോണ് സിലിണ്ട്റ്
ആഹ് ഇപ്പം മറ്റേ ആഹ് വാണിജ്യ സിലിണ്ടർനൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടി ആയിരം രൂപ ഇപ്പം വീണ്ടും കൂടിയെന്ന് പറയുന്നേട്ടു നെലവിലുള്ള വെലയേക്കാട്ടി ആയിരം രൂപ കൂ
ഉം അതനുസരിച്ച് ട്ടാ ഹോട്ടൽകൾലെ വെല കൂടും
വെല കൂട്ടും സാധനങ്ങൾക്ക് വെല കൂടും എല്ലാത്തിനും വെല കൂടിക്കൊണ്ടിരിക്കയാ
ഉം
അല്ല ഇപ്പം ഈഹ് പറയുന്നേനൊക്കെ ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഭയങ്കര വെലേന് എല്ലാത്തിനും
ഉം
അഹ് ഇപ്പം വെറർക് പോലും വാങ്ങി പറ്റത്തില്ല ഗ്യാസിന് വെല കൂടിയത് കാരണം ഇപ്പം എല്ലാരും വിറവെടുക്കുന്നത് കൊണ്ട് വെറവിനും ഇപ്പം വെല കൂടുതല്
ഉം
വെറകും കിട്ടാല്ല കിട്ടാനും ഇല്ല ഈ സാധനം
ഇൻഡക്ഷൻ കുക്കറും കിട്ടാനില്ലന്ന് പറയുന്നു
ആഹ് ഇൻഡക്ഷൻ കുക്കറെന്നു പറഞ്ഞാ ഇപ്പം പാെതു ഇതേ ഇത് കൂടുതലാ ഈഹ് ആഹ് എന്തരേണ് ഇലക്ട്രിസിറ്റി ഉപയോഗം കൂടുതലായേനെക്കൊണ്ട് ഇപ്പം അതും ഉപയോഗിക്കാൻ വയ്യ കറണ്ട് ബില്ല് നല്ല രീതിക്കാ വരുന്നത്
ഉം
ഓരോത്തർക്ക് ആയിരോം ആഹ് രണ്ടായിരം ക്ക വന്നോണ്ടിരുന്നിടത്ത് ഇപ്പം മൂവ്വായിരം മുവ്വായിര്ത്തി അഞ്ഞൂറ് നാലായിരം ഒക്കെയാ വരുന്നെ
ചൂടത്ത് എല്ലാ ഫാനും ഇട്ടേക്കും
ഫാനും ഏസ് സീം എ സി ഫുൾ ടൈം എല്ലാട് ഏസി ഉള്ളെടത്തെല്ലാം ഫുൾ ടൈമാന്നാ പറയുന്നെ ഫാൻ ന്നിങ്ങനെ ഒരു വീട്ടി ഒരു റൂമില് രണ്ട് ഫാനൊക്കെ വെച്ചാ കെടക്കുന്നേ ഇപ്പം അത്രക്ക് ചൂട്
അതെ ഓരോ ഉപയോഗം കൂടും ചൂടാവുമ്പം ഫാനിന്റെ ഉപയോഗം കൂടും അതേപോലെ കര കരണ്ടു ബില്ലും വരും
മുവ്വായിരന്നെ
ഉം
കറണ്ട് പോക്ക് ഇപ്പം ഏഹ്
ഒരു നേരം കുളിക്കുന്ന രണ്ടു നേരം കുളിക്കും
ആഹ് അല്ലടെ നമ്മളെ ഈ നമ്മൾ എത്ര ചുരുക്കി എടുത്താലുവേ ഇപ്പം വെള്ളത്തിനും നമ്മളീ ചുര്ക്കി ഉപയോഗിക്ക്ന്ന അന്സരിച്ച് വെള്ളത്തിന്റെ അളവ് കൂടിക്കൂടി വന്നോണ്ടിരിക്ക മറ്റേത് ഒര് ടാങ്ക് വെള്ളം മതിയാർന്നു ഇപ്പൊ ഒര് ടാങ്കൊന്നും പോരാത്ത അവസ്ഥേല ഇവടെ
പണ്ട് ഒരു നേരം മോട്ട്ര് ഇട ഇപ്പ രണ്ട് നേരം മോട്ട്ര്
ആഹ് മോട്ട്ര് ഇട്ന്നെ ശരി എല്ലാം എല്ലാം ഇങ്ങനെ എരട്ടി ആയിക്കൊണ്ടിരി
ഉം
പിന്നെ സോളാറുള്ളോർക്ക് പ്രശ്നല്ല ഇപ്പൊ
ഉം ഉം
സോളാറ് ഇപം ഇപ്പം എല്ലാരും വെക്ക ഇപ്പ സോളാറ്
ഉം സബ്സീഡിയുണ്ടല്ലൊ ഗവൺമെന്റിന്റെ
ആഹ് സബ്സീഡിയുണ്ട് എഴുവത്തെട്ടൊ എമ്പതൊ തോണ്ട ആഹ് സബ്സീഡി വാങ്ങിച്ചില്ലെങ്കി ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപയ്ക്കകത്ത്ട്ട് അടച്ചാ മതി അപ്പ അതല്ലെ ലാഭം എല്ലാം ഉപയോഗിക്ക ഏ സി ഉപയോഗിക്കാം പ്പ ആത് ഇന്റക്ഷൻ ഉപയോഗിക്കാം കറണ്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കി കെ സീ ബിക്ക് കൊട്ത്തിട്ട് അവിടന്ന് പൈസ ഇങ്ങോട്ട് വാങ്ങിക്ക എല്ലാം ഇപ്പൊ ആഹ് ആഹ് ആറ് മാസം ആവുമ്പഴത്തിനെന്താ പൈസ തിരിച്ച് നമ്മക്ക് ഇങ്ങോട്ട് കെ സീ ബി ഇങ്ങോട്ട് തരുവെന്ന് പറയുന്ന് പക്ഷെ അതത്ര നമ്മക്ക് തര്ന്നത് നമ്മക്ക് കെ സി ബീന്ന് പൈസ തര് ഒര് യൂണിറ്റ്ന് ആറ് രൂപയുണ്ടല്ലെ നമ്മള ആഹ് അങ്ങനേണ് ആഹ് പക്ഷെ നമ്മള് തിരി നമ്മള് അങ്ങോട്ട് കൊടുക്ക്ന്നത് മൂന്ന് രൂബക്കാണ്
ആറ് രൂബയൊന്നുല്ല ടൊമസ്റ്റി ആറൊന്നു അല്ല ടൊമസ് റ്റി അത് ടെലസ്കോപ്പിയ്യണം അതെന്ന് വെച്ച ഏഹ് പൂജ്യം തൊട്ട് അമ്പത് വരെ ഒര് ഒര് റൈറ്റ് മെയ് വനൊ മൂന്ന് എമ്പതൊ മൂന്ന് തൊണ്ണൂറൊ അങ്ങനെന്താണൊ
ആഹ്
പിന്നാ ആഹ് മൂന്ന് ആഹ് അമ്പത് യൂൺറ്റ് കൂട്ലായാല് പിന്ന പൂജ്യം തൊട്ട് നൂറ് വരെ ഒര് റേറ്റ് നീന്ന് അത് മൂന്നെ പോയണൽ നാല് രൂപയാകും അങ്ങനെന്തൊ ആണ് ഒരു ഫിക്സ്ഡായിട്ടുള്ള റൈറ്റല്ല
ഫിക്സ്ഡ് റൈറ്റല്ല പക്ഷെ അത് ഇതിപ്പോ മ്മളെ നമ്മള കയ്യ്ന്ന് എട്ക്ക്ന്നേന് മൂന്ന് രൂപ വെച്ചാൺണ്ടെ ഉള്ളന്ന് പറയ്ന്ന്
ആഹ് നമ്മള് തര്ന്നത്രയെ ഉള്ളു
ആഹ്
മൂന്നെ എമ്പതൊ മൂന്നൊ നാൽരൂബ അട്പ്പിച്ച് വന്നണ്ടാവു
അല്ല നമ്മളീ സോളാറ് ഉപയോഗിച്ച്ട്ട് കറണ്ട് കെ സി ബിക്ക് കൊട്ക്കത്തില്ലെ ന്നമ്മ് ആഹ് അതിന് മൂന്ന് രൂബയാവും അത് ആറു മാസം സം കൂടുമ്പഴാടി കിട്ട അല്ലേലും ഈ ഇത് ഉണ്ടെങ്കിലും എത്ര രണ്ട് മാസം കൂടുമ്പൊ ഇരുന്നൂറ്റി സംതിങ് എത്രണ്ടെ കേ എസ് ഇ ബി ക്ക് അടക്കെ വേണം നമ്മള് ഉപയോഗിച്ചില്ലേലും അടക്കെ വേണം.
അത് ഫിക്സട് ചാർജ് ഇണ്ടോ?
ആഹ്, അത് അടയ്ക്കെ വേണോന്ന് പറയുന്നെ.
ആഹ്, അത് ഫിക്സഡ് ചാർജുണ്ടാവും. ഇപ്പൊ ഫിക്സഡ് ചാർജ് മീറ്ററിന്റെ റെന്റ്
ഓഹ്, ഓഹ്
ഇങ്ങനെയൊക്കെ ഇപ്പ അതിന് ഇണ്ടാവും
ഈ ശരിക്കും നമ്മളപ്പ ഈ കറണ്ട് ബില്ല് അടയ്ക്കുമ്പഴത്തേന് നമ്മള കയ്യിന്നത് ഈടാക്കുവല്ലെ
അതാ പറഞ്ഞെ പല സ്കീമുണ്ട്. ഇപ്പം ഓൺ ഗ്രിഡ് ഉണ്ട് ഓഫ് ഗ്രിഡ് ഉണ്ട്. അതില് തന്നെ കുറെ സംഭവങ്ങളുണ്ട്. നമ്മള് പൈസ കൊടുത്ത് വെക്കുന്നതാണെങ്കിൽ നമ്മക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി കെ എസ് ഇ ബി ക്ക് കൊടുക്കാം. ആ പൈസ അവര് തരും. അല്ലാതെ നമ്മള് ഉപയോഗിക്കാതെ കെ. എസ് ഇബി ക്ക് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അവര് തന്നെ പൈസ അങ്ങനെ കൊറെ എന്തൊക്കെയൊ കൊറേ സ്കീമുകളുണ്ട്.
ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചത് ഈ നോർമലായിട്ട് നമ്മളെ കെ എസ് ഇ ബി യുടെ കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമ്മള് കറണ്ട് ബിൽ അടക്കുന്നതിന്റെ കൂടെ ഈ ഫിക്സ്ഡ് എമൗണ്ട് ഈ ഇരുന്നൂറ്റി സംതിങ്ങ്, ഈ മീറ്റർ ചാ ചാർജ് ഉണ്ടല്ലോ, അത് നമ്മൾ അടയ്ക്കണം. ഈ കറണ്ട് ബില്ലിന്റെ കൂടെ നമ്മളട ക്കണോല്ലെ, അതും കൂടെ ചേർത്താണോ ബില്ല് വരുന്നേ എന്നാണ് ഞാൻ ചോദിച്ചേ.
നമ്മള് ഇപ്പൊ വീട്ടിലെ, വീട്ടിലെ കാര്യങ്ങളാണോ ചോദിക്കുന്നത്
ആഹ്. വീട്ടിലെ കാര്യം. നമ്മളീ സോളാർ ഇല്ലാത്ത സമയം ആഹ്, ആഹ് അങ്ങനെയാണോ?
ആഹ്
ഉ
ഫിക്സഡ് ചാർജ് വരെ അതുണ്ടാവും. അതിനുശേഷം നമ്മള് ഉപയോഗിക്കുന്നതനുസരിച്ച്
അതിന് ശേഷ നമ്മള് ഉപയോ പിന്നെ ഈ വാ അന്നേരം വർഷ ഷാ വർഷം ഇവര് ഡൊണേഷൻ, അങ്ങനെ എന്താണ്ട് അതും അങ്ങനെയും വാങ്ങിക്കും അല്ലേ.
അത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് നമ്മള് മൂന്ന് മാസത്തെ കറണ്ട് ബില്ലിന്റെ ഒരു ആവറേജ് എടുക്കും. ഒര് ആവറേജ് അതായത് ഇപ്പം നൂറ് രൂപക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൂന്ന് മാസം നൂറ് രൂപ വെരും അപ്പൊ മുന്നൂറ് രൂപ. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ നൂറാണ്.
ഉം ഉം
എന്ന് വെച്ചാൽ ഒരു നൂ നൂറ്, നൂറ് യൂണിറ്റ് ഇരുനൂറ് രൂപക്കാണ് ഒരു മാസം വാങ്ങിക്കുന്ന അവര് മനസ്സിലാക്കും. മനസിലാക്കിയിട്ട്. ആ നൂറ് രൂപ അവിടെ ഫിക്സഡ് ആയിട്ട് അവിടെ ഇട്ടേക്കണം.
ഇട്ടേക്കണം ആഹ്, ഇവിടത്തെ കറണ്ട് ബില്ല്ന് എ ത്ര രൂപ വരുന്നാന്ന് എനിക്കറിയാൻ വയ്യലെ
അതിന്, അതിന് ആഹ് ബാങ്ക് റേറ്റ് അനുസരിച്ച് ഇൻട്രസ്റ്റു ഉണ്ടാവും. അത് ഇൻട്രസ്റ്റും തരും. ഉം അത് എന്തിനെന്നു വെച്ചാല് മുമ്പൊക്കെ ആണെങ്കിൽ ആ വർഷം, വർഷം ഇൻട്രസ്റ്റ് വരും. അതിന് കറണ്ട് ബില്ല് കുറച്ച് വരും. ഇല്ല മാർച്ച്, ഏപ്രിൽ അങ്ങനെ എന്തോ ആണ് വരുന്നെ
ആ ഇനിയിപ്പം ഇത് അടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഡിപ്പോസിറ്റ് അട ക്കേണ്ടി വരും മെയ് മെയില്, ജൂണിലാണ് ഡിപ്പോസിറ്റ് അടക്കേണ്ടത് ആ സമയമാണെന്ന് തോന്നുന്നു
ഉം.